ഓഹ്
ആഹ് കേൾക്കാല്ലേ
കേൾക്കുന്നുണ്ട് ആഹ് എന്തൊക്കെയുണ്ട് വിശ്
ഉം ആഹ് സുഖം അങ്ങനെ പോണു അവടെ കുട്ടികളൊക്കെ ഉണ്ടോ
കുട്ടികളക്കെ ഇണ്ട് മൂന്നാള് സ്കൂള് പോയി
ആഹ് ഇവടെ നാലാളാണ് മൂന്നൂട്ടികൾ സ്കൂളിൽ പോയി
അഹ് ഒരാള് ചെറ്താവൂലേ
ആഹ് ഞ് മൂന്ന് മാസായിട്ട്ള്ളൂ
ഏയ് ശരി ഇൻക്ക് മൂന്നാളും പോയീണ് ഒരാൾ നഴ്സറിയിൽ എൽ കെ ജിയിലാണ് ഇപ്പൊ ചെറ്ത് ഈ വർഷം ചേർ ത്യതാ രാവിലെ ആവുമ്പോ ഓരോക്കെ പറഞ്ഞയ് ക്കലും എല്ലാം കൂടെ ഭയങ്കര ബിസി ആഹ്
എനിക്കൊള്ള ഫ്രീ ടൈം കിട്ടിണില്ലേ രാവിലെ നീച് ഞാരാവിലത്തെ പണികളൊക്കെ കയിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പ കുട്ടി നീക്കും പിന്നെ കുട്ടിനെ കുളിപ്പി ച്ച് മാറ്റി റെഡി ആയിക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി പാലെട്ക്കുമ്പോക് ഉച്ചയായി ഭക്ഷണം കഴിക്കാറ അങ്ങനെ ഫുള്ള് തിരക്കാണ് ഉം ഇന്ന്പ്പന്നെൽത്തെ ഫുഡ്ണ്ട്
ആഹ് ആഹ് ശരി അങ്ങനെ കൊയ് പ്പംന്നുല്ല ആണുങ്ങളൊക്ക എല്ലാം പറ്റ്ണോരാണ അതായത് അല്ല ഇന്നലെ ഫുഡ്ന്ന് അങ്ങനെ ഇണ്ടായാല് അഒക്കെ തിന്നോ
ആഹ് ഓ ഭക്ഷണംക്കെ കയിക്കും അവര്ക്ക് ഭക്ഷണം കൊ ചോറ് കൊണ്ടോണം ഹസ്ബന്റിന് ഓഫീസ്ക്കെ അപ്പോ
രാവിൽതന്നെ വെക്കും വേണ്ടി വരും
ആഹ് ഒക്ക റെഡിയാക്കി വെക്കണം പിന്നെ അവരന്നെ പാത്ര ത്തിലാക്കിക്കോളും പിന്നെ കുട്ടികള് കുട്ടികൾക്ക് പിന്നെ സ്കൂളില്ണ്ട് ചോറ് കൂട്ടാനൊക്കട്ട് ആരക്കെന്തെലും കൂട്ടാൻ വേണം
ആയതെന്നെ എല്ലാർക്കും എന്റെ വീട്ടി ഇല് ഇതേ പോലെ പുതിയ ആഹ് ഇവര് ഇവിടല്ല്യ ഇന്റെ പുതിയാപ്പള ഇവിടെ ഇല്ല ആഗസ്റ്റിലാണ് വരുന്നുണ്ട് പട്ത്ത് വരും വീട്ടിലാണങ്കിപൺക്കാരും പണിണ്ട്
ഉം ആഹ് ആഹ് ആഹ്
അ
ന്റെ രണ്ട്കൊല്ലയി
ന്റെ രണ്ട് വർഷയില്ലേ
ഉം ഉം ഒരു വർഷം എന്റെ വീട്ടിലായിരുന്ന് ഞാൻ റെസ്റ്റ് ആയിട്ടേ
ആഹ് അയ്ശരി അപ്പ ഇവിട അടച്ചിട്ടക്കവീട്
ആഹ് ആഹ് ഇവിടെ ഹസ്ബൻഡ് രാ രാത്രി വരും
ഏയ് അത് ശരി ആഹ് അതെ ആഹ് അവര് ഇവിട ണ്ടല്ലേ
ആഹ് ഭക്ഷണം കയ്ക്ക തറവാട്ട്ന്നാണ് പിന്ന ങ്ങോട്ട് വരും ഉം കുട്ടികൾക്ക വന്ന കയിഞ്ഞാൽ സ്നാക്സ് എന്തങ്കില്ക്കെ വേണം ആ ബെഡ് ഡ്രസ്റ്റ് അങ്ങനെ റെസ്റ്റ് ഒന്നുംല്ല പക്ഷെ മൂന്നണ്ണത്തിനും റസ്റ്റ് ആയതൊണ്ട് ഞാനിങ്ങനെ ഡോക്ടർ പറത്തിട്ടൊന്നുംല്ല ഉം
സ്നാക്ക്സ്
സ്നാക്സ് ക്കെ ങ്ങന ണ്ടാക്കുംണ്ടാക്കി കൊടക്കണ്ടേ കുട്ടികൾക്ക് സ്കൂള് ട്ട്‌ ര്മ്പോൾ
ഇൻക്ക് പോകുമ്പോളും വേണം നയ്സറി ആയത് കൊണ്ട് നാക്സ് ഇവിടന്ന പോവുമ്പോ അല്ലെല് ബ്രെഡ് ടോസ്റ്റ് ചെയ്യ അല്ലെങ്കില് പഴം വാട്ടേങ്ങനന്തെങ്കല്ക്കെ ആയിട്ട്ണ്ട് കൊടുത്തു വിടും പിന്നെ വന്നാലും വെണം സ്കൂളട്ട് വന്നാല്
വന്നാലാണ് ഞാൻ ചോയച്ചഅപ്പ എന്തേലുക്കെ ചുട്ട്ണ്ടാക്കി കൊടക്കണ്ടേ
ആഹ അപ്പ എന്തെങ്കിലുക്കെ ഇണ്ടാക്കും ന്ന് വീട്ടില് ചക്കക്കൂട്ടണ്ടാക്കിയിരിക്കണ് അപ്പ അതൊന്നും അവരക്ക് പറ്റൂല
അയ് പറ്റൂല ഉം കുട്ടികൾക്കതൊന്നും പറ്റൂല്ല ഇറച്ചിയും പൂളിയും അങ്ങനത്തെ ഒന്നും അവക്ക് പറ്റൂല്ല
കുട്ടികക്ക് സ്പെഷ്യല് വരുമ്പോ തന്നെ ഹാ ഹൂ വേഷിക്കണ്ന്ന റിഞ്ഞിട്ട വരലന്നെ
ആഹ ഇവിടെ അങ്ങെ തന്നെയാണ് എന്തെലുംണ്ടാക്കുവോ സ്പെഷല ആയിട്ട് യൂട്യൂബ് നോക്കീട്ട് ഒക്കെണ്ടാക്കുമോ
ആഹ നമ്മുക്കറിയ്ണ ഒരുവിധം ഇതൊക്കെ ഉണ്ടാക്കും പിന്നെ യൂട്യൂബില് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്താ കുട്ടികൾ പറയണെങ്കില് പിന്നെ ഈ പൊരി കടി അങ്ങനത്തെക്കായാലും ഇവടെ എല്ലാർക്കും പറ്റൂല ഉം കുട്ടികള് കുട്ടികൾക്കൊക്കെ ആഹ് ഒർക്കൊന്നും പറ്റൂല ഒർക്കും ഇങ്ങനത്തൊക്കെ ഇഷ്ടോ
ഉം
അപ്പം രണ്ട് ട്രിപ്പ് ഉണ്ടാക്കണ്ടെ പണി കഴിയുമ്പോ തന്നെ ഒരു നേ രാവും
ആഹ് അതങ്ങെ തന്നെയണ പെണ്ണുങ്ങൾക്ക് ഫ്രീ ടൈം പറഞ്ഞ സംഭവില്ല സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഴിഞ്ഞാ ട്ടോ
ശരിയാണ് വേർകിനും ഇതായുമ്പോ അതായത് വിറകങ്ങണ്ട് കത്താന് മഴായിട്ട് ഉം കത്തും ആഹ് വിറകടുപ്പത്ത സ്റ്റവ്വ് ണ്ട് വിറകടപ്പ കൂടുതൽ വെക്കൽ ഗ്യാസന് തല അത് ശെരി ഗ്യാസ്മലോ ഒക്കെ വ
ആഹ് ഫുള്ള് ഗ്യാസുമലണ് ആഹ് ഞാൻ ചോയിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ പേര കേറ്റിട്ട് ഞാൻ വന്നപ്പോളാണ് അറിഞ്ഞത്
ഏയ് ഏയ് അപ്പൊ എല്ലാ ഇപ്പൊ ഗ്യാസ് നൊരു ബുദ്ധിമുട്ട് ഒക്കെ വന്നിരുന്ന് ഇല്ലേയ്നോ
ആഹ അത്ണ്ടായിരുന്നു. ച്ച ക്ഷ ഗ്യാസ് കിട്ടാതിരുന്നിട്ടൊന്നുംല്ല സമയായപ്പൊ കിട്ടി.
പ്പെയ ഉം
ആഹ ഞാനവിടെ എന്റെ വീട്ടിലായിരുന്നു ഗ്യാസ് കെയ്യാനായപ്പോക്ക് വേറെ കിട്ടി ഭാഗ്യത്തിന് അയ്ല് കൊഴപ്പൊന്നും ഇണ്ടായില്ല ആടെ ഗ്യാസിന് ബുദ്ധിമുട്ടിയോ
ഇബടെ ഗ്യാസ് ഇതന്നെ കിട്ടാന് നാപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അപ്പോത്തിന് ആള്ണ്ടാവുമ്പോ പണിണ്ടാവും വീട്ടില്
ഞാഈ പാത്രത്തിന്റിം വെള്ളത്തിന്റെ ക്കേ സൗണ്ട് വരുമ്പോ ചെലപ്പോ പറ്റ്ണ്ടാവുലട്ടോ
ആഹ ആള് വരും ആള് വീട്ടില് ആളുണ്ടാവുമ്പോ പണി കൂടുതലല്ലേകാരം ആഹ അങ്ങനെ എന്താണ് പണിണ്ടായിരുന്നു നല്ലോണം വീട്ടിലേ അങ്ങനൊക്കെ ആവുമ്പോ ഗ്യാസിനും ചെലവാണ്
ആഹ ആഹ അത അങ്ങനത്തന്നെയാണ് മുമ്പ ഫുഡ് ഒന്നും കിട്ടിയിരുന്നില്ലല്ലോ ഹോട്ടലീനിന്നും പൊറാട്ട പോലത്തൊന്നും കിട്ടീന്നില്ല ആഹ പിന്നെ ആൽഫഹാം അങ്ങത്തൊക്കെ കിട്ടും അത് പിന്നെ കോവന് മതിയല്ലോ മറ്റേത് കിട്ടൂല
അപ്പൊ അങ്ങനെ ആവുമ്പോ മ്മക്ക് വീട്ടിലും പണി ഒഴ്യൂല്ല അടുപ്പത് ഗ്യാസ് പ്പ്ലാവുമ്പൊ പെട്ടെന്ന് പരിപാടിയ്യുല്ലോ
ആഹ ഇൻക്ക് വറക്ക് കത്തിക്കാനറീല ചെലപ്പോ അതുകൊണ്ടാവും ബടെ ഇണ്ടാക്കാഞത്.
അഹ് ശെരി കത്തിക്കാരന്നും അറിയില്ലേ
ഇല്ല തറവാട്ടിലാകുമ്പോളും ഉപ്പന്നെണ് കത്തിച്ചിന്നത് പ്പ ആഹ അമ്മോശക്കെണ് അവ്ടെ വർകതീച്ചീർന്നത് ഇമ്മണ്ട് ഇമ്മ വല്ലപ്പോഴോ കത്തിക്കും. പ്പക്കയിന് ഭയങ്കര ഇൻട്രസ്റ്റേന്നു അത് കാരണ നിക്കും എളെച്ചിക്കൊന്നും കത്തി ക്കാനറീലാ.
അപ്പ വീട്ടില് ഉമ്മാക്ക് ല്ല ഇപ്പാക്ക് വേറെ ജോലി ഇല്ലേ.
ആഹ് ഇപ്പ റിട്ടേടാണ് പ്രായായതാണ്.
ആത് ശെരിയാ
റബ്ബറിന്റെ സെക്രട്ടറിയാണ് ഉം അയന്നെ. ഉം ഇവടക്കെ മൊത്തം റബ്ബറാണെ ഉഗ്രര ചൂടാണെ അപ്പൊ ഇവിടെ ഒരു തണല്ള്ളൊരു റൂമുണ്ട് ഒരു റൂമില് മാത്ര തണ്പ്പ്ണ്ട്. ഓടെ വന്നിരിക്കാണ് വേർത്തൊലി ക്കാ അത്രക്ക് ചൂട് ഇപ്പൊ മഴയായപ്പോ മഴന്നേര്ന്നു ഇപ്പൊ വെയിലായോക്കുമ്പൊ ഫുള്ള് പ്പങ്ങനേണ് ആഹ മേലക്കൊരു റൂമുണ്ട് താഴെ രണ്ട് റൂമ് ഉം പിന്നെ ഇവടെ ല്ല ല്ല ഇന്ന് തൊണ്ണൂറാണ്.
ഏഹ അത്രായിട്ടൊള്ളൂലേ.
ആഹ, ആഹ തൊണ്ണൂറാവണേമുന്നെ കൊടുന്നതാണ് കുട്ടി ബൽക്ക് സ്കൂളില്ലേ. അപ്പൊ ഓലെ സ്കൂളീക്ക് ഇവ്ട്ന്നൊക്കെ പോണ്ടേ.
ഇന്ന്
ഞാന് സ്കൂൾ തൊറക്ക്ണേന്റെ മുന്നേ വന്ന്ക്ക്ണ്. രണ്ട് മൂന്നീസം മുന്നെ വന്ന്ക്ക്ണ് പെര്ന്നാളിന് ഉം.
പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ വീട്ടില് സ്വന്തം ചെയ്യേണ്ടേ?
ആഹ് സ്വന്തം തെന്നെ ചെയ്യും അല്ലതെപ്പോ എന്താ കാട്ട്ണേ ചേ ച്ചി വരും ഒന്നരാടൊക്കെ പക്ഷെ ഫുഡൊക്കെ ഞാൻ തന്നെ ഇണ്ടാക്കാ ചേ ച്ചിമാരെ കൊണ്ട് ങ്ങനെ ഫുഡ്ണ്ടാക്കിപ്പിക്കലില്ലല്ലോ ഓല് ങ്ങനെ അടിച്ചോരി തൊട ക്കും ആഹ് അങ്ങനൊക്കെ ചെയ്യും പിന്നെ ഓര്. അച്ചാറ്ള്ളെ അങ്ങനെത്തെ സുർക്കീലിടല് അങ്ങൻത്തൊക്കെ ചെയ്യിക്കും. ചേച്ചിനെ കൊണ്ട് അങ്ങൻത്തൊക്കെ പിന്നെ ഉം.
പിന്നെ അടിച്ച് മുറ്റടിക്കാനൊക്കെ അല്ലേ ഇപ്പം നമക്ക് ബുദ്ധിമുട്ട് ഈ സമയത്ത്.
ആഹ്.
പിന്നെ ചെറിയ മക്കളായാ തന്നെ. പണ്ണ്യാണേക്കാരം പോണന്ന് ആഹ് ഹാ.
പാടക്കൊള്ള സ്ഥലാണ് അറിയാ നല്ല രസ്സാണ് കാണാനൊക്കെ പൊർത്ത് ക്കെറങ്ങിയാല്. ഒരു പണ്ടത്തെ. കാലം പോലെ അങ്ങനെ പോത്തിനെ കുളിപ്പിക്കും കൊട്ന്ന്. കുട്ട്യാള് മീൻ പുടിക്കൂം ഇഷ് കൊറേ കുട്ട്യാള് വരും.
ആഹ് അത് ശെരി. വീടെങ്ങനെ മേല്ക്കൊക്കെണ്ടോ? ആഹ്.
ആഹ് ഒര് റൂമുണ്ട് മേലെ.
ആഹ് അത് ശെരി ആഹ് മേലെ റൂമുള്ളോണ്ട് പിന്നെ ചൂടിന് കൊറച്ചൊരു സമാധാനണ്ടാവുല്ലേ?
ആഹ് ഞങ്ങള് താഴെ മാത്രേ വിചാരിച്ചീന്നൊള്ളു അത് മേലെക്കിട് ട്ത്താലൊള്ളൂ ആഹ് താഴത്ത് തണ്പ്പ്ണ്ടാവാ എവിടേ ഒരു തണ്പ്പൂല്ല. നല്ല ആവിയാണ് ഉം നല്ലചൂടാ
കുട്ട്യേള്, ന കുട്ട്യേളെത്ര മൂന്നാൾ രണ്ടാള്ല്ലേ.
നാല്കുട്ട്യാള്.
നാല് കുട്ട്യാള്ണ്ട് അഹ് ശെരി മൂന്നാ മൂന്നാള് വല്ല്യാള് എത്രേലാ?
വെൽത് ആറാം ക്ലാസ്സില് പിന്നെ നാലില്. പിന്നെ യൂ കെ ജി.
പിന്നെ ചെറുത് ഇൻക്ക് മൂന്നാള് മൂത്തത് എട്ടിലാണ്. അപ്പം ആഹ് പിന്നെ മൂന്ന് പെങ്കുട്ട്യാളാണ്.
മൂന്നും പെങ്കു ങ്കുട്ട്യാള ആഹ് ആഹ് ഒരുക്കാനൊക്കെ നല്ല പണിയേക്കാരപ്പം
ആഹ് മുടി വാരണം മറ്റൊരൊക്കെ ഓലെന്നെ സ്വന്തൊരുങ്ങും. ഓരോന്നുപ്പോ അമ്മള് നോക്കണ്ട വല്യോരൊ അത്പോലെ അന്നെ ഓരോ സ്റ്റൈൽ സ്റ്റൈലാക്കി ക്കീട്ടും ലിപ്സ്റ്റിക്കും ഇതൊന്നും ഇടാൻ ഞാൻ അയക്കലില്ല. ഇന്നാലും ഓലതായിട്ട്ള്ള ഒരു ഉം മോഡലൊക്കെ ഇണ്ടാവൊല്ലോ അതൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ ചെറ്തിനമ്മളെന്നെ മെൻക്കെടണം.
ഏഹ് ഞാങ്ങിനെ കെരുതി ഇപ്പം ചെറുത് പ്പൊ ആൺകുട്ടിയായ നന്നായി കാരണം ഇൻക് രണ്ടെണ്ണം പെൺകുട്ടികളായിട്ടേ മുടി കെട്ടലും തെരക്കിലും ബസ്സ് വരുമ്പോളത്തിനും കഴിഞ്ഞിട്ടൂല. ഞാൻതന്നെ കെട്ടി കൊടുക്കണം ആഹ് അല്ല മൂത്തതാൺകുട്ടിയാണ്.
ആഹ് ആഹ് അത് ശെരി പിന്നെ മൂന്ന് നാലാമത്ത ആഹ് മോനല്ലെ?
ഉം നാലാമത്തത് മോനാണ് അപ്പൊ ഇല്ലല്ല നിർത്തിട്ടൊന്നുല്ല
ഏഹ്
പിന്നെ എങ്ങനെ സിസേറിയനാണോ
അല്ല ഇന്റെ ഇന്റെ നോർമൽ ഡെറി ഡെലിവറി ആണ് നോർമലന്നേ നിർത്തിട്ടില്ല ഇപ്പം ഒരു ആൺകുട്ടിയൊന്നുല്ലല്ലോച്ചിട്ട്ള്ള ഇതില് നിർത്തിട്ടില്ല്യ ഇന്നിപ്പോ പഠിച്ചോൻ തന്നാല്
ആഹ് ആഹ്
ഉം ഇപ്പൊ വീടൊക്കെ ആയിട്ട് ഒരു ഭാഗത്താദ്യാവട്ടെ ഏഹ് ഏഹ് കുട്ടികളൊക്കേയിട്ടൊ ആഹ് മേ മേലേണെങ്കി ബാത്ത് ബത്റൂം ഒന്നുല്ല്യപ്പൊ ബുദ്ധിമുട്ടാണ് ഈ കുട്ട്യാള് ചെറിയ മക്കളൊക്കെയിട്ടെ
ഉം എങ്ങനെ ചെടികളും പൂക്കളും അയിനോടൊക്കെ താല്പര്യം ണ്ടോ
ആഹ് അതൊക്കെ ഇഷ്ട്ടാണ് ഒന്നും വെക്കാനൊന്നും ഒരുക്കി വെച്ചിട്ട് ട്ടില്ല്യൊന്നും മുറ്റം നന്നാക്കിട്ട് വേണം
ആഹ്
ആദ്യം മുറ്റം നന്നാക്കണ്ടേ
ബുഷൊന്നുപ്പോ മോടലില്ലല്ലേ
ഇല്ല്യ ഇപ്പങ്ങൻത്തൊന്നല്ല ഇപ്പമ്മളെ എന്തൊക്കെയോ ഏഹ് മഗ്ളോണി അങ്ങനെ ഓരോ ചെടികള്ണ്ടല്ലോ പിന്നെ ഹണിപ്ലാന്റ് അങ്ങനത്തൊക്കെ ഉം അങ്ങനെയൊക്കെ ഓരോന്നും കൊണ്ടന്ന് വെക്കണം കുടിയിരിക്കണ ടൈമ്
മണി പ്ലാന്റ് മണി പ്ലാന്റ് ഉള്ളില് വെ
ആഹ് ഉള്ളില് ഞമ്മക്ക് ആഹ് രസാണ് ഒര ഓരോ പോട്ടിലൊക്കെ ആക്കികാണ്ട് അതിനിതന്നെ
കളറ് എലകളൊക്കെ ണ്ടാവും നല്ല രസ
ആഹ് ആഹ് രസാണ് അയിന് എന്താണ് ഒക്കെ കടേന്ന് കൂടിരിക്കുന്ന ടൈമിൽ സാധനം വാങ്ങിയ്ക്കുമ്പോ ഒക്കെ വാങ്ങിട്ട് വേണം ന്ന് ടൈമ് പതിനൊന്ന് പിന്നെ ആഹ് അതെ ടൈം ആയിണ്
ഉം ആഹ് ആഹ് ന്നാ ശരി